ആഹ് എന്താ വർത്താനം?
സുഖാണ്
ആഹ് മലയാളം
ആഹ്
കുട്ടികളെല്ലാം എന്താക്കാ
കുട്ടികളൊക്കെ ദാ ഇവിടെ ഉണ്ട് കളിക്കണ്
കളിക്കൂ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കളിക്കുന്ന ആയിക്കൂല്ലേ
ആഹ് ഇവിടെ ഉം ഉം റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ ഉണ്ട് അവിടെ കുട്ടികളുണ്ട് അവരുടെ അടുത്തൊക്കെ
ആഹ്
തൊട്ടടുത്തന്നെ
ഭക്ഷ ഭക്ഷണ എല്ലാം ആയോ
ആഹ് എല്ലാം റെഡിയായി
ആഹ് ഇപ്പൊ വെറുതെ ഇരിക്കായിരിക്കും അല്ലേ
ആഹ് ഇനി കുളിക്കാനും
ആഹ് ഉമ്മാ
ചെറിയ കുട്ടിയാണ് ഒപ്പം ഒപ്പം ആരാ
ഏഹ് ആഹ് അത് മക്കളാ മോ ആഹ് എൽ കെ ജി പഠിക്കാ മോനെ എൽ കെ ജിയിലാ
ഇപ്പൊ രണ്ടാളും മോള് ഒന്നാം ക്ലാസ് രണ്ടാളും ഒരു അടി കഴിഞ്ഞിട്ട് നിക്കാ കറണ്ട് പോയി മഴയല്ലേ കരണ്ട്റ് പോയ ഒരടികുടി.
ആഹ്
ആഹാ ഭയങ്കര സ്നേഹായിക്കും അതേപോലെ ഇൻവെർട്ട്ര ഒന്നുല്ല.
ഉം
നമ്മ ഇവിടെ റൂ. ഏഹ് ആഹ് ടി വി ഓയില്ല് ആ അപ്പ അടിയായി.
സ്വന്തായിട്ട് വീട് തന്നാണോ
അല്ലല്ല നമ്മളിപ്പ ഇവര് വ ജോലി ചെയ്യുന്നേന്റെ അടുത്ത് വാടകക്ക് നിക്ക
ഉം ഉം ഹസ്ബൻഡ് ജോലി ചെയ്യുന്നെ ആവുല്ലെ
ദൂരം നല്ല വീട് നല്ല ദൂര. അപ്പൊ വരാനും ബുദ്ധിമുട്ടാണ്. അവിടെ ആണെങ്കി എപ്പം നല്ല തണുപ്പു ആണ്. പിന്നെ കുട്ട്യേൾക്കൊന്നും നിക്കാൻ കഴിയില്ല. ഇവിടയും തണുപ്പുണ്ട് ക്ഷെ അവിടത്തെ പോലെ ഇല്ല പിന്നെ അവിടെ ആനേല ആനേലം വരും അപ്പൊ പിന്നെ എന്തെങ്കിലും കുട്ടികളല്ലേ അപ്പൊ പനി എന്തെും വന്നാലും രാത്രി ആശുപത്രി കൊണ്ടാനൊന്നും നടക്കൂല
ഉ ഫാമിലിയ ഒക്കെ അവിടെ കരയല്ലേ
ഫാമിലിന്ന് പറ അല്ല ഭർത്താവിന്റെ ഏട്ടൻ വേറെ വീടെടുത്ത് പോയി ആടെ ഭർത്താവിന്റെ ഉമ്മ ഉള്ളു ഉപ്പ മരിച്ചു പിന്നെ പെങ്ങള്ള് നമ്മ നക്കുന്നത് കൊറച്ചങ്ങോട്ടാ പങ്ങളും ഭർത്താവും മക്കളുംല്ലാം അ അവിടെ വിട്ടിട്ട് വരാംന്നെല്ലാം പറ ഞ് പിന്നെന്താ അവിടത്തെ വിശേഷങ്ങൾ ആഹ ലാസ്റ്റ് പോയത് മൈസൂരാ മൈസൂര് കൊ- കൊട്ടാരം മൃഗശാല നീ പോയിനോ മൈസൂര്
ഞാൻ മാ മൈസൂർ പോയിട്ടുണ്ട് ഒരുപ്രാവശ്യം പോയിട്ടുണ്ട്
ഞൻ ഇപ്പം പോയതാ മക്കളല്ലാം ആയെ പിന്നെ ആഹ കൊട്ടാരത്തിലെല്ലാം പോ നടന്ന് നടന്ന് ക്ഷീണായി
ഓ ശരിയാണ് ഒരുപാടുണ്ടല്ലോ കാണൻ
നല്ല രസം കൊണ്ട് അടലൊക്കെ അടക്കാനും അത് മുമ്പിൽ നടുക്കു ആ ഉ വരാന്ത പോലത്തെ അങ്ങനല്ല വല്യരു സാധനംല്ലേ ഹാള് വല്യൊരു ഹാള്
ഹള ആഹ
അതല്ല ഇപ്പ അങ്ങനെ ഇത് വെച്ചട്ട് അതിലേ നടക്കാൻ കഴയില്ല അലെല്ലാം നടക്കാ കിയട്ടതിന്
ആഹ് ഇപ്പൊ ഞാൻ പോയിട്ട് കൊറ ഇക്കണ ആ ഒരു അഞ്ചു വർഷം മുമ്പ് പോയതാ ആ ഡോക്ടർ കാണിച്ചിരുന്നു കാണിച്ചു മരുന്ന് കൂടിച്ചിണ്ട് മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ട
ആഹ ആവി പിടിച്ചോക്ക് ഇടക്ക ഇടക്ക് രാവിലെ രാത്രി രണ്ട നേരം ആവി പിടിച്ചോക്ക്
ആഹ് ആവി പിടിച്ച മാറള്ളൂ
ആഹ അല്ല അത് പിടിച്ചാല് ആ കഫ എല്ലാം ഇളകിയാ ചുമ ഇതാവും തണുത്തൊന്നും പിന്നെ കഴിക്കേ വേണ്ട
അത് തണു കാരണം അതികം ചുടു വെള്ളം തന്നെ കുടിക്കല്
ചൂടുവെള്ളത്തി മറ്റേ കനിക്കൂർക്ക ഇല്ലേ ആ എല
ആ പനി ആ ആ
ആഹ പനിക്കൂർക്ക കണിക്കൂർക്കാന്നെല്ലാം പറയും അത് നല്ലൊരു വാഷ് ഇതാക്കി കഴുകിയിട്ട് അത്ട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചെല്ലാം മാറ്റം ഉണ്ടാാവും അല്ലെങ്ക അയിന്റെ നീര് കുടിച്ചാലും നല്ല മാറ്റം ഉണ്ടാവും
നോക്കണംന്ന് തുളസിന്റെ നീര് ഒക്കെ പറ്റില്ലല്ലോ അല്ല
ആ തുളച്ചും പറ്റും നമ്മള ഇവിടെ എനിക്കൂറക്കെ പുറത്ത് ഞൻപ്പറത്തുന്ന അെങ്ങന നട്ട വറുതെ കുറ ആായി അങ്ങനെയൊക്കെ നല്ലതാ
ഉ വീട്ടന് ഇപ്പ തുളസി വീട്ടിലുണ്ട് പനി കൂർക്കണ്ട് അതും ഉണ്ട് പനിക്കൂർക്കിയുണ്ട് വീട്ടിൽ
തുളസി എല്ലാം ഇട്ടിട്ട് ഒന്ന് ആവി കുടിച്ചാലും നല്ല മാറ്റം ഉണ്ടാാവും രാത്രി പിടി- രാത്രി പിടിക്കണം പിന്നെ രാവിലെ രാത്രി നല്ലതിൽ ഇതാവുമ്പോ നല്ല വ്യത്യാസംണ്ടോ അത് തണുപ്പല്ല ഇപ്പൊ തണുപ്പായ കൊണ്ട് നല്ലോണം ചമക്കും രാവിലെ നല്ല മോക്ക് ഇപ്പ ദശരയും തടൊക്കക്ക് ടോൺസിന്റെറെല്ല ഇതുണ്ട് അപ്പം മോള് പൂർക്കവും വലിക്കും ക്കും ഓരോ സമം രാവിലെ നല്ല ചുമക്കും നല്ല തണുപ്പാണെങ്കിൽ അതാണ് ഭർത്താവി്റെ വീട്ടൽ ക്കാത്ത അവിടെ നല്ലോണ്ണം തണുപ്പകുമ്പോ മോക്ക് തീരെ പറ്റൂല. വേറെന്താ?
വേറെന്താ ഇങ്ങനെ പോണ് സുഖായിട്ട് പോണ്.
ആഹ്
പിന്നെ കുക്കിങ്ങൊക്കെ ഇഷ്ട്ടാണോ കുക്കൊക്കെ ചെയ്യാറ്ണ്ടാ?
ആഹ് കുക്കറ് വാേറാരുല്ലല്ലോ ഞാനന്നെല്ലേ എല്ലാം ചെയ്യെണ്ടെ
ഫുഡ്ഡാെക്കെല്ലാം റെഡ്യായിട്ട്ണ്ടാവുലെ
ആഹ് അതാ ഞാൻ പറഞ്ഞില്ലേ കുക്കർ മന്തീ വിശില് ഒര് വിശിലടിച്ചി തി വെച്ചിട്ടുണ്ട് അത് കൊറച്ച് കഴിഞ്ഞിട്ട് തുറവാ കുറെ സമയം നമ്മള് കഴിഞ്ഞിട്ടേ തോറക്കു എന്നാലേ അത് ഇതായി വരും.
ആ ഞാന് കുക്കറിൽ ഇതോടറ്റ് വെചോക്കിട്ടില്ല.
കുക്കർ സിം കുക്കറിൽ ഏറ്റവും സിമ്പിൾളടി. എന്നാക്കാന്നറിയോ ചി ചിക്. ഞാൻ പറയാ ചിക്കന് ഒന്നാക്ക മന്തി മസാലയും മറ്റേ മേഗി കട്ടിയും ക്യാപ്സിക്കോ വണം ക്യാപ്സിക്കോ മുറിച്ച് കുറച്ച് എണ്ണ ഒഴിച്ച്. നല്ലോണം മിക്സ് ആക്കി വെക്കാം. എന്നിട്ട് പിന്നെ നമ്മ അര മണിക്കൂർ ബസ്മതി റൈസ് പുതിർത്ത വെക്കുല്ലോ അത് അത് കഴിഞ്ഞിട്ട് വേവിച്ചെടുക്ക കൊറച്ച് പകുതി വേവിൽ വേവ വെടുക്ക വെ പാട് വെം ഒഴിച്ചിട്ട്
വേറെ വേവിച്ചെടുക്കണോ അതോ
ആടി വേറെന്നെ അത് അത് കുതിർത്ത വെക്ക ഈ ക്കു കുക്കറിലാണ് നമ്മൾ ഈ ചിക്കൻ പിരക്കി വെച്ചിട്ടില്ലേ കുക്കറിലല്ലേ വെക്കുന്നത് ആ കുക്കറിലെന്നവെക്കാം. ഏഹ് അപ്പളേക്കിത് ഉതിർത്ത് വെച്ചിട്ട് അത് ഊറ്റിയ ശേഷം എടുത്ത് ഊറ്റലടി അന അരവേവില് എടുക്കില്ലേ പാട് വെള്ള ഒഴിച്ചിട്ട് വേവിക്കില്ലേ ആ അങ്ങനെ ഊറ്റി വെച്ച ശേ ആ അയിന് ഊറ്റി വെച്ചതിന് ശേഷം ആഹ് ഈ ചിക്കൻമ്മ ഇല്ലേ ഇത് ഊക്കുമ്പ കുറച്ചും കൂടെ സമയം കോയി ക്ക് റസ്റ്റ് കിട്ടീല്ലേ?
റസ്റ്റ് ആ
ആഹ അന്നിറ്റ് പിന്നെ ആ അരി ന്നാക്കിന്റെ മേലെ ഇടാം കുക്കറില് കോയിടമേത്ത് ഇതെല്ലാം ഇടാം അയ്ന്ന് ശേഷം പച്ച മൊളകും കുത്ത നമുക്ക് അരി ഏ മറ്റേ പൊകക്ക്ന്ന്ണ്ടെങ്കി ക ഇത് താക്കീട്ട് കരി താക്കീട്ട് ഇലൊഴിച്ച് കുക്കർ പൊത്തിവെച്ച് ഒറ്റ വിസിൽ മീഡിയം ഏ ഏ മീഡത്തിൽ ഒറ്റ വിസിലടിക്ക എന്നിട്ട് കൊറച്ച് സമയം കഴിഞ് ഏ ആഹ് കൊറച്ച് ആ അയ്ലന്ന ദമ്മില് വേവണം അപ്പം കൊറച്ചും കൂടി ചി ഒറ്റ വിസി ഞാൻ ആദ്യല്യ ആാക്കുമ്പോ ഞാൻ വിചാച്ച് അള്ളാ കോയി വേവോ ഒറ്റ അടി അല്ലേ അടിക്കുന്നൊള്ളൂ പക്ഷെ നല്ല നമ്മള അൽഫാമിന്റെ ആ യില് വെര്ന്ന്ണ്ട് അങ്ങനെ.
ചെയ്ത് നോക്കിട്ടില്ല്യ വേറെ സെപ്പറേറ്റ് അങ്ങനെ വെക്കലണ്ട്.
അല്ല കൊറച്ച്യ്യു പരീക്ഷ് പരിശിച്ചോക്കെയാതി ഞാൻ നീ മന്തി മസാല വി ല പ്പോ?
എല്ല ഇണ്ടാക്കലില്ല ഞാൻ പൊർത്ത്ന്ന് കൊണ്ടര്ണന്നെ.
ഞാന്ണ്ടാ ഞാന്ണ്ടാക്കി ല അയിന് നല്ല മണാ അതാന്ന് മ മക്കള് ചോയ്ച്ചെ എന്താ മണക്ക്ന്നെ?
ആഹ് ആഹാ
പണിയൊന്നും ഇല്ലടി..
മന്തി മസാല ഇപ്പൊ എന്തൊക്കെയ ഇടാ
ആ് അതാ അത് പറയാ മറ്റേമ്മളെ മുതുമ മല്ലില്ലേ പൊടിക്കാത്ത മല്ലി..
മല്ലി ആ..
ആ അതൊരു നാല് സ്പൂൺ ഒരു പാത്രം എടുക്കാ പാത്രം ചൂടാക്കുന്ന പാത്രം എടുക്കാ... അതിലേക്ക് നാല് സ്പൂൺ മല്ലി ഇടാ ഏ രണ്ട് സ്പൂ ൺ കുരുമുളകിട ഒരു എട്ട് പിന്നെ ഏലക്കായ്. ഒരു ഒമ്പത് ചെറിയ ഗ്രാംമ്പൂല്ലേ അത് പിന്നെ പട്ട രണ്ടണ്ണം കുറച്ച് വല്യത് പിന്നെ ബേ ലീഫ് ഒരു മൂന്നെണ്ണം പിന്നെ ഉണക്ക കറുത്ത നാരങ്ങയില്ലേ ആ അത്.. പൊട്ടിച്ചിട്ട്അ തിന്റെ കുരുവെല്ലാം കളയ് അല്ലെങ്കിൽ കയ്ക്കും അത് ഒന്ന്‌ ഇടാ.. എന്നിട്ട് പിന്നെ മ്മളെ ജാതി എന്ന്‌ പറ യുന്ന ഒരു പൂ പോലത്തൊരു സാധനി ല്ലേ അ ത് എന്താ പറ
ആ മ ന ആഹ ജാതി ജാതി പോല എന്തോ ആണ്
ആഹ ജാതി അതൊന്ന്‌ ഇടാ പിന്നെ നമ്മ ഒന്നും പൊട്ടിക്കുന്നില്ലേ അടക്കാപോലത്തെ.. അ ആ ഒരു ബിരിയാണിക്കെല്ലാംമ്മടന്നെ
ആഹ മനസ്സിലായി ജാതിന്റെ ന്നല്ലേ ജാതിക്കന്റെ ഉള്ളിലു ള്ളകു
രു ഒരു ചെറിയൊ ര ടക്ക.. കുഞ്ഞു പോലത്തെ അതും പൊട്ടിച്ചിട്ട് ആ ആ തോല് കളഞ്ഞിട്ട് ഉള്ളെടുക്കുന്ന അതില് ഒരു ചെറിയ.. പൊട്ടിട പിന്നെ ഒരു വേര് പോലത്തെ സാധന ഉണ്ടായില്ലേ ഒരു ചോപ്പ്. ഒ രോ. ഓറഞ്ച് കളറ് പതിമുഖം പോലത്തൊരു വേര് പോലത്തെ ഒരു ആ അ അയിന്റെ ആ അയിന്റെ പൊറം ആഹ് അതിന്റെ ഒരു ചെറിയ കഷ്ണം പാടാട്ടാ ഭയങ്കര മണം വരും ചെറിയ അത്ണ്ടെങ്കിൽ ഇടാം നിർബന്ധം ഇല്ല പിന്നെ ചെറിയ ജീരകം ഒരു രണ്ട് സ്പൂൺ ഇടാം.. എന്നിട്ട് ഇതൊന്ന് വഴ റ്റ.. ഇ ളൻ ചൂട് വ ഴ ആ വറക്കണ്ട ഒരു ചൂട് കയറ്റൂല്ലേ
കുട
ആഹ ചൂട് കയറ്റീയിട്ട് നമ്മ ഒരു വേറെ പാത്രത്തിലേക്ക് ഇടണം ചൂട് കയറ്റിയ ശേഷം അത് തണിയാ ആ പാത്രത്തി... ൽ പി ന്നെ ആകുമ്പോ അത് വീണ്ടും ചൂടാവല്ലോ അങ്ങനെ ചൂടാവണ്ട എന്നിട്ട് ന ല്ല അത് തണി ന്ന തിന് ശേഷം ഇതെന്നാക്ക മിക്സിയിൽ ഇട്ടടിക്ക അയി ന് ശേഷംന്നാക്കാ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ഉണ്ടെങ്കി അതൂടാ അല്ലെങ്കിൽ സാദാ മുളക് ഇട മുളക് പൊടി മിക്സ് ആക്കാം ആഹ എന്നാൽ പിന്നെ ആ കളറ് കിട്ടും പിന്നെ വെളുത്തുള്ളിടെ പൊടിയും ഇഞ്ചിപ്പൊടിയും ഉണ്ടെങ്കിൽ അത്ടാ ഞാന് പിന്നെ വെള വെ തുള്ളിഞ്ചി ചതച്ചിട്ട് ഇടതാ ക്കുമ്പോ ചിക്കലിലേക്ക് അങ്ങനെ ഇടാലാ കോയിലേക്ക് അങ്ങനെ ഇടലാ
ആഹ മാഗ്നേറ്റ് ചെയ്തക്കു കുറച്ചു നേരം
ആ ഞാൻ ഇത് പറ.. അതല്ലടി ഇത് കുതിർത്തിട്ട് നമുക്ക് ഇത് വേവുന്നവരെ നമുക്ക് സമയംണ്ടല്ലോ ചിക്കൻ ചിക്കന് അട വെച്ചിട്ടല്ലേ നമ്മ ഇത് വേവിക്കുന്നഹാ ഫ് അരമണിക്കൂർ അല്ല അന്ന് പകുതി വേവിലമ്മ എടുക്കുന്നില്ല ചോറ് ആ അത് വരെ സമയംണ്ടല്ലോ അപ്പൊ നല്ല ഇത് പിടിക്കും ഉപ്പ് കൊറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടാ മതി
അപ്പ മനസ്സിലായി നോക്കട്ടെ നോക്കണം ചെയ്തോക്കണം മന്തിമസലൊന്ന് റെഡിയാക്കി വെക്കണം ന്നൊക്കെ കടീന്ടുത്ത് ക്യാഷ്ടുത്ത് വാങ്ങണ്ടല്ലോ
അല്ല ഇത് ഇത് കടയിലേങ്ങാട്ടി നല്ല മണാടി ഇത് മക്കള് ഇപ്പറത്തെ ഇന്നാ ഓടി വന്ന എന്താ എന്താന്ന് മണത്തിററ്റ് ആ മണന്നും എല്ലാം ഉണ്ടാവും.. അത് നമ്മുക്ക് കൊറേട്ട് ആക്കാം ഒരു ഇങ്ങനെ ആക്കുമ്പോ പാടുണ്ടാവല്ലോ ണ്ടാ ക്കി നോക്ക് എന്നാ ശെരിയടി
ആ ഓക്കെ ഓക്കെ ശരി ഓക്കെ ഓക്കെ ആ
ആ